ഹലോ
കേൾക്കുന്നില്ലേ
ആഹ് കേക്ക്ണ്ട്
ആഹ് സൗണ്ട് ചെറുതായി കൊറവുള്ളപ്പോലെ തോന്നുന്നുട്ടെ
ആണോ റേഞ്ചിന്റെ പ്രശ്നണ്ടോ റേഞ്ചിന്റെ പ്രശ്നണ്ടോചോയ്ച്ചാ
ഇല്ലില്ല റേഞ്ചിന്റെ പ്രശ്നല്ല ചെറുതായിട്ട് ഒരു സൗണ്ട് കൊറവുള്ള പോലെ ആഹ് അപ്പൊ കൊഴപ്പില്ല അപ്പൊ കൊഴപ്പില്ലട്ടോ
ഫോണെടുക്കുമ്പോല്ല ഫസ്റ്റത്തെതെ കണക്റ്റാകുമ്പോല്ല താവും
ആഹ് അതൊണ്ടായിരിക്കും എന്താ ഫു‌ഡോക്കെകഴിച്ചോ
ഇല്ലേ ചോറ് തിന്ന്ട്ടില്ല തിന്നണം ആഹ് അന്ന് കൊർച്ച് വൈകിയ തിന്നിരുന്നെ
ആഹ് ആഹ് ഒറ്റക്കേയൊള്ളൂ വീട്ടില്
അല്ല അപ്പൊ കൊർച്ച്കയ്യട്ടെ കര്തി ഇങ്ങനിന്നതാ
അല്ലാരും കൂടെ ഒന്നിച്ച് ആവണങ്കി കൊർച്ച് ടൈംഎടുക്കുല്ലേ ആരള്ളേ പിന്നെ വീട്ടിലാരള്ളേ
ഹലോ
ഹലോ കേൾക്കുന്നില്ലേ
ആഹ് കേക്ക്ണ്ടേ വീട്ടില് ഹസ്ബൻഡിന്റെ ആഹ് ഹസ്ബന്റില്ല അല്ലാത്തോലക്ക്ണ്ട് ഉമ്മ ഉപ്പ നാത്തൂൻ ആഹ് ആഹ് എല്ലാരും ഉണ്ട് മക്കളൊക്കെ സ്കൂളി പോയില്ലേ
ആഹ് രണ്ടാളുണ്ട് ഓര് രണ്ടാളും പോയി സ്കൂള്പോയി ഇനിയിപ്പോ അഞ്ച്മണിയൊക്കെ ആകുമ്പോക്ക് എത്തും പിന്നെയും ആഹ് പിന്നെയും ഓല കൂടെ നടക്കേണ്ട പണിയന്നെല്ലേ ഏഹ് പിന്നെ ആഹ് ആഹ് വൈകുന്നേരംആയാ അഞ്ചുമണിയാവും ഇങ്ങോട്ടെത്തണെങ്കില് പിന്നെ ഇഞ്ഞി ബാങ്കോട്ത്ത് പിന്നെ ഇതന്നെല്ലെ പണിഓലെകൂടെ ഇര്ന്നൊട്ക്കാ അമ്മളൊന്ന് ഒന്ന് നോക്കാഞ്ഞാ അന്നെയ്താതെ പോകും എങ്ങനെ
പെഷലെന്തെലുംണ്ടോ ഫുഡിന്
ഇല്ലല്ല ഞാനോറ്റക്കോള്ളല്ലോ ഒരു മക്കള് പോയി പിന്ന ഹസ്സ് പോയി പിന്നെ ആരുല്ല ഇപ്പൊള്ളത് അഡ്ജസ്റ്റ്യ്ത് ഞാൻന്നൽത്തെ കറിണ്ടയിന് കൊർച്ച് അപ്പൊ അത് ചൂടാക്കി പിന്നെ മീനൊന്ന് പൊര്ച്ച് അപ്പോ ങ്ങ ഫുഡൊക്കെകഴിച്ചിരിക്ക ഇഞ് അവര് വരുമ്പോഴക്ക് എന്തെങ്കിലൊക്കോന്ന്ണ്ടാക്കണം ചോറ് ചോറ് പിന്നെ രാവിലെ തന്നാ അങ്ങോട്ടായീന് ഏഹ് ആഹ് മോൻക്ക് പിന്നെ ചോറ് മതി ഓൻ അഞ്ചിലാണ് ഓന് പിന്നെചോറും മീങ്കറിയൊക്കെഷ്ട്ടാ മോക്കാണ് എന്തേലും കടീ കടീന്നർന്നോണ്ട് എന്തേ ആഹ് എന്തേലൊന്ന് വേണം അപ്പോ ഇന്ന് ഇനി എന്താബ്രെഡ്ണ്ടാടെ നോക്കട്ടെ ചെലപ്പോത് ഒരിക്കണം
ആഹ്
അഹ് നമ്മടെ മൂടോലെരിക്കും ഞമ്മക്ക് ചെൽപ്പോ അതിന് മൂഡ് ഇത്ണ്ടാക്കാനുള്ള ഒരു ഇൻ്ററസ്റ്റ്ണ്ടാവും ലാ അതെ ഞാ ചെൽ പിന്നെ ഒന്നു കെടന്നാ പിന്നെ എണീക്കാ മടിയായിരിക്കും മറ്റേ ഓല് വരുമ്പോ ക്കുന്നുണ്ടാക്കി വെച്ചാല് നല്ലതാ അതിന് നമ്മക്ക് അപ്പൊ അത്രെ യും തോന്നൂല ചെൽപ്പോ അപ്പൊപിന്നെള്ള ബേക്കറി എന്തെങ്കിലൊക്കെ എടുത്ത് കൊടുക്കും
അത് അഡ്ജസ്റ്റെയുല്ലേ
ആഹ് അഹ് ഇങ്ങളെ മക്കളൊക്കെ എന്താ ചെയ്യുന്നേ
സ്കൂൾക്ക് പോയിക്ക്ണ് ഒരാളൊറങ്ങീക്ക്ണ്
ആഹ് മൂന്നാളാ
ഏഹ്
ആഹ്
രണ്ട്
രണ്ടാള് ആഹാ ഒരാള് പോയതാ
ആഹ് സ്കൂൾ പോയിക്കണ വലിയോള് യു കെ ജി ചെറിയത് ആഹ് ചെറുത് ഒറങ്ങിപ്പോ കൊറച്ചു നേരായി
ആഹ് ഒറങ്ങുന്ന ടൈം ആയിരിക്കൂല്ലേ കൊറേ നേരം ഒറങ്ങുവോ
ആഹ് ഉച്ചക്ക് നേ ര ന്ത് രാത്രി രാവിലെ എനീച്ചാൽ പിന്നെ ഈ ഒരു ടൈമിൽ ഒറങ്ങുവൊള്ളൂ കൊറച്ചേരം ഒക്കെ ഒറങ്ങും ഒരു മൂന്നണി മൂന്നരരൊക്കെ ഒരു
ആഹ് കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ കെടന്നായിരിക്കുംല്ലെ ഒറ ഒറക്കിയതായിരിക്കും ആഹ് ഒന്നര ആവുമ്പം ഫുഡൊക്കെ കൊടുക്കാനായല്ലോ അല്ലേ ഫുഡ് കൊ കൊടുക്കല്ലേ നമ്മള് നമ്മള് ഇണ്ടാക്കുന്നെല്ലാം കൊടുക്കും
ആഹ് കൊഴപ്പൊന്നുമല്ല ഓര് ഇതൊക്കെ കഴിക്കും
ആഹ് ശരി അപ്പൊ നിങ്ങള് റൂമിലാണോ സംസാരിക്കുമ്പോ കേൾക്കൂലേ
ഞാപ്പം മുറ്റത്താ
ഏഹ് ഞാൻ ഞങ്ങളൊക്കെ ചെറിയ മക്കളെ ഒന്ന് അനങ്ങിയാമതിയ അപ്പോല് ഒണരും ഒന്ന് വാതിലൊന്നട ച്ചു നമ്മള് രാവിലെക്കെ എണീട്ട് പോരാനുള്ള ഒരു ഏഹ് രാവിലെ ആഹ് ആഹ് അതാണ് അപ്പൊ ഞമ്മൾക്ക് രാ ഓല് നമ്മളെ കൂടെ എണീറ്റു പോന്നപിന്നെ ഒന്നും നടക്കൂലല്ലോ എന്നിട്ട് പതു ക്ക് എണീറ്റ് പോന്ന് പതുക്കെ വാതിൽ ആസ് ഇബൽക്കൊന്നും അതറിയിലല്ലോ പുതിയപ്പളാരിക്കൊന്നും
ഉം
ഓലു വന്ന് വാതില അടക്കലും തുറക്കലും ഒക്കെ പാടകുമ്പോഴേക്കും കുട്ടികള ഒന്നും ഉണ്ടാവും
ആഹ്
പോയിക്കും പിന്നെ അവർ അത്ര ശ്രദ്ധിക്കൂലല്ലോ നമ്മളെപ്പോലെ നമ്മളെ മേലിന്നോളു വ് വിടൂല പിന്നെ പിന്നന്താ പിന്നെ അസ് ന്നട്ടന്താ ചെയ്യുന്നേ
കടയിലാണ് കടക്ക് പോയിക്കണ ഇപ്പ രാത്രിയാകും വരുമ്പോ ആഹ് ചെലപ്പം ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വരും ചെല ദിവസങ്ങളില് അപ്പൊ അരമണിക്കൂറിന്റെ യാത്രണ്ട് അപ്പൊ ചിലപ്പം ഭക്ഷണം കയി ക്കാൻ വൈകീക്കണെങ്ക അവിടുന്ന് പിന്നെ നല്ല ഫുഡ് ഒന്നും കിട്ടൂല്ല
ആഹ് അപ്പൊ വീട്ടിൽ വന്ന് കഴിച്ചാ പിന്നെ ആഹ് വെറുതെ വല്ല്യ ഫുഡൊന്നും കഴിക്കേണ്ട ആവശ്യല്ലല്ലോ
ആഹ് സിനിമക്കെ കാണലുണ്ടോ
ഓ ഫിലിമക്കെ ഇപ്പൊ കൊറായായിട്ട് കണ്ടിട്ട് പണ്ടൊക്കെ നല്ലോ നന്നായിട്ട് കണ്ടേനി
സിനിമാള് ഇഷ്ടാ
ഇനിക്ക് പയേ ഫിലീമാ ഇഷ്ടം അങ്ങനെ പുതിയതൊന്നും വല്ല്യ ഇഷ്ടൊന്നുല്ല ആ ആ കോമഡി ആ ആ കോമഡി രീതി നമ്മൾ പയെ ദിലീപിന്റെ ജയറാമിന്റെ ആയാതി ഫിലിമക്കെ ദിലീപിനൊക്കെ ഭയങ്കര രസേനല്ലോ ആ നല്ല കോമഡീന ആ ഇതിയിലൊക്കെള്ള നയന്റ്റീസിനൊക്കെ നല്ല നല്ല ഓർമ്മേക്കാര ആ ഫിലിമക്കെ
മൈ ബോസ് കൊറേണ്ടല്ലോ കോമ ഇനിക്കും തന്നെ കോമഡി പടങ്ങളാണ് കൂടുതലുഷ്ടം
ആ അതന്നെ ഇപ്പ ഇവിടെ അടുത്ത് ഏത കാണാൻ പോയോ
ഇല്ല ദൃശ്യം ത്രീ നല്ലതാണ് പറയുന്ന കേട്ടീന് പോയിട്ടില്ല കാണാൻ പിന്ന തിയേറ്ററിില് ഇല്ല തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല ഇതുവരെ അയിനോട് താല്പര്യ ല്ല്യ വീട്ടിലിരുുന്നാണ്ട് അങ്ങനെ നമ്മളെ ഫ്രിഡത്തിന് കാണണ
ആ് അതെ ഞാൻപ്പൊ ലാസ്റ്റ് ഇപ്പോഴും വായർന്ന മൂവി അത് കണ്ട് അത് തിയേറ്ററിലൊന്നും പോയില്ല ഇവിടെ വീട്ടിലിരുന്ന് കണ്ട് കൊഴപ്പില്ല നഞമ്മളെ ഞാൻ പറയും പയേ ഫിലിമിനൊക്കുലാ പറയും ഞാൻ
അതെ പയെ സിനിമയിലാകുമ്പോ പാട്ടിനാണെങ്കിലും ഒരു
ആഹ് ആഹ് അതെ അതെ പാട്ടായാലും അയി അയിന്റെ സ്റ്റോറി ആയാലും ഒക്കെ നമുക്കൊരു ഫീല് തോന്നിപ്പിക്കും ഇത് എന്താ അറിയില്ല അതപ്പ സങ്കടത്തിന്റെ ഒരു ഇതായാലും നമക്ക് അത്ര ഒരു ഫീൽ ചെയ്യണില്ല അത് കേട്ട് ഉള്ള്ക്ക് തട്ട്നില്ലാ പറയും ഞാൻ ഒരു സങ്കടത്തിൻ്റെതായാലും സീനായാലും അതൊന്നും ഒരു ഇത് ഇങ്ങട്ട് കിട്ടണില്ല നമ്മളെ ഓരോ ജനറേഷൻ്റെ മാറ്റായിരിക്കും
ആഹ്
ഇപ്പത്തെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫിലിമാണത് നല്ല വിജയിച്ച ഫിലിമാണല്ലോ
ഉം ഉം
അതെ പിൻഏഹ്
ഉം
കേൾക്കുന്നില്ലേ ആഹ് കേൾക്കുന്നില്ലേ ആഹ് കേൾക്കുന്നുണ്ട് പിന്നെ ചെടിയൊക്കെ ഇഷ്ടാ ചെടികളൊക്കെ ഉണ്ടാക്കലുണ്ടോ
ചെടിയിക്ക് നിക്ക് നല്ല ഇഷ്ടേന്നു പക്ഷെ ഇപ്പ ഇവിടെ ഇങ്ങനെ കാനല്ള്ള സ്ഥലം ആയോണ്ടേ ചെടി നമ്മൾ കുയിച്ചിട്ടാലും ഇണ്ടാവും ഇണ്ടായി കിട്ടാൻ പണിയാണ്
ആണോ വെയില്ണ്ടായിട്ടാ
അല്ലെ ഈ മരങ്ങൾ ഇങ്ങനെ ഇണ്ടാവുമ്പോളെ
ആഹ് ആഹ് ആഹ്
ഈ നല്ല വെയിലും വെളിച്ചം നല്ല മണ്ണും കാര്യങ്ങളൊക്കെ
ആഹ് അതെ നല്ല മണ്ണ ആവണം പിന്നെ ഞങ്ങള് ഇവിടെ കുറച്ചൊക്കെ കുയിച്ചിട്ടിട്ടുണ്ട് ഇങ്ങനെ ചട്ടിയില് മണ്ണാക്കിയിട്ട്
ആഹ് ആഹ് പിന്നെ ആഹ് ആഹ് ഇനിക്കും ഇഷ്ടമാണ് ഞാൻ നല്ലോണം ആദ്യം ഇണ്ടാക്കിയ ആളാണ് കല്യാണത്തിൻ്റെയോക്കെ മുമ്പ് അപ്പൊ പിന്നെ ചെടിൻറെല്ലാറും ഇഷ്ടം പച്ചക്കറി ഇണ്ടല്ലോ
ഓഹ് പച്ചക്കറി എന്താ പിന്നെ വാങ്ങേണ്ട ആവശ്യല്ല അത്യാവശ്യമൊക്കെ നന്നായിട്ട് നോക്കി ക്കിയാല്‌തൊക നല്ല തേന്ന്
ആഹ് നമ്മക്ക് കൊർച് പേരെക്കെ കിട്ടും പക്ഷെ കാനൽൻ്റൊരു കൊർച്ച് പ്രശ്നം കൊണ്ട് ന്നാലും എന്താ നമ്മള കൊർച്ച്ങ്ങനേ ഈ മുരിങ്ങ മൊളക്
ആഹ് ആഹ് മൊള മൊളകൊക്കെ നന്നായിട്ട്ണ്ടായിരിക്കും അത്പോലെ വഴുതന നല്ല നല്ലോണ്ടാകും ആഹ് വഴുതന നല്ലോണ്ടാക ഞങ്ങള് ഇവടെന്ന് വെറുതെ ഒന്ന് ച്ച് കിട്ടിട്ടൊള്ളൂ പക്ഷെ നല്ലോണം പറിച്ചിട്ടുണ്ടാക്കിട്ടുണ്ട്. അതാണ് ആഹ് മഞ്ഞളൊക്കെ ല്ലേ മഞ്ഞളൊക്കെ
ത് വല്ല്യ വല്ല്യ കായി ആണ് ഒരു ഉപ്പേരിക്ക് ഉണ്ടേനി ഒരു കായി അങ്ങനെ ഇത്ര ഉറിണ്ടിട്ട് നല്ല രസാ കാണാന് ആദ്യയിട്ട് ഇവടെ അങ്ങനെ ഉണ്ടാവുന്നത്
അത് ഞാനും വിചാരിച്ച് വഴുതന നന്നായിട്ടുണ്ട് പിന്നെ പയറൊക്കെ ഉണ്ടാവും പക്ഷെ അത്ര നമുക്ക് ഒന്നിച്ചിങ്ങട്ട് കിട്ടൂലല്ലോ പയറൊന്നും ചെൽപ്പോ ഒന്ന് ഉണ്ടാവും രണ്ട്ണ്ടാവും അങ്ങനെയൊക്കെ ആകുമ്പോ അത്ര ഉപ്പേരിണ്ടാക്കാൻ അങ്ങനെ അങ്ട്ട് കിട്ടൂല
പയർ കുഴിച്ചിട്ട്ക്ക്ണ്
ആഹ് ആഹ് പിന്നെ മഞ്ഞ മഞ്ഞളൊക്കെ ഉണ്ടാവൂല്ലേ നമ്മ മഞ്ഞള്ണ്ടോ
മഞ്ഞള്ണ്ട് മഞ്ഞള് കൊർച്ച്
ആഹ് ആഹ് അത് ശെരി
ഉം
പിന്നെന്താ
പിന്നെ എന്തെക്കെ അങ്ങനെ പോണ് ഈ ഭക്ഷ
മഞ്ഞള് എന്നട്ട് എന്താ ഇങ്ങളന്നെ ഒണക്കി ഇനക്കല
ആഹ് അവടെ പൊടിപ്പിക്കലാണ്
ആ അത് കൊർച്ച് നന്നാക്കാനൊക്കെ കൊർച്ച് ഇതാ ല്ലേ
ആഹ് നമ്മള് പുയ്ങ്ങികാണ്ട് ആ അയ്ന്റെ തോല് ഇതൊക്കെ കളയണം വേരൊ ക്കെ കളയണം ന്നട്ട്
ആ വേര് കളയണം പിന്നെ ആ തോല് തൊലി കളയോ അത് ഒണങ്ങുമ്പോ അങ്ങനെങ്ട്ട് ചുര്ങ്ങോ?
അത് തൊലി കളീല്ല വേര് കളയും ന്നട്ട് കയ്കിങ്ങാണ്ട് പുയ്ങ്ങ
ആഹ് ആഹ്
ആ ന്നട്ട് പുയ്ങ്ങികാണ്ട് പിന്നെ ഒണക്ക
ആഹ് പുയ്ങ്ങീട്ട് ഒണക്ക ല്ലേ
ആഹ് ന്നട്ട് ഒണക്കീട്ട് പിന്നെ നമ്മള് മില്ലിലൊക്കെ കൊണ്ടയ്ങ്ങാണ്ട്
ആഹ് അതെ പിന്നെ നല്ല നല്ല പൊടി ആയിരിക്കൂലേ നമ്മള്
ആഹ് നല്ല പൊടിയാണ് കൊർച്ച് ഇട്ടാ തന്നെ നല്ല മഞ്ഞളിന്റെ
ആഹ് അതന്നെ
തോനട്ടാലേ കൊർച്ച് മതി ഇടാന് നമ്മള് ഈ കറീക്ക് എന്ത്ക്കാണെങ്കിലും നമ്മള് സാധാരണ പൊർത്ത്ന്ന് വാങ്ങ്ണീന്റെ അളവൊന്നും ഇട്ക്കണ്ട
ആഹ് അതെ നല്ല കളറും നല്ല നല്ല സാധന മഞ്ഞളൊക്കെ നമ്മളെ വീ ട്ടില് ഇണ്ടാക്കന്നെ നല്ല
അതെ ഒരു വർഷത്തിന് ഇല്ലെ ഇണ്ടാവും അവ്ടെ പിന്നെ വർഷം പിന്നെ നമ്മള് ഇതേ മാതിരി വെളവ് ഇട്ക്കുമ്പോ
വിത്ത് പിന്നെ നമ്മള് അത് ന്ന് ഇട്ത്ത് വെക്ക
ആഹ് അതിന്ന് ഇട്ത്ത് വെക്കും ഞമ്മള് എളക്കില്ല പിന്നെ അത് വീണ്ടും ഇന്നിട്ട് പിന്നെ പിറ്റത്തെ വർഷ് ഞാൻ വീട്ടും ഇതേ പോലെ തന്നെ ആഹ് അങ്ങനെ ചെയ്യും
ആഹ് അതിനും നല്ല മണ്ണും അങ്ങനെ വളൊക്കെ അങ്ങനെ അങ്ങനെ നോക്കൊന്നും വാണ്ടല്ലോ
എങ്ങനെ
ന നന്നായിട്ട് നോക്കണം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇട്ടൊടുത്ത് വാളക്കെട്ടൊടുത്ത് നോക്കണോ
ഇട്ട് കൊടുത്ത് ഇവിടെ പിന്നെ ഈ എന്താ ആട്ടി കാട്ടം കോഴിക്കാട്ടം അങ്ങനത്തെ നാടങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ വളർത്തണ്ട് ഇവിടെ ആട് കോഴിയൊക്കെ ഉണ്ട് ഇപ്പൊ ആടില്ല പശൊക്കെ ഉണ്ടേനിം അപ്പൊ അയിറ്റന്റെ വളൊക്കെണ്ടാവും ആഹ് എല്ലണ്ടയ്നു
ആഹ് എന്നിട്ട് പയ് പാലൊക്കെ ഇണ്ടോ പാലുണ്ടോ
പാല് ഇല്ല അയിന് ആയിട്ടില്ലേനി അപ്പൊ പിന്നെ ഒരു ചെറിയൊരു ഇത് വന്നപ്പോ
അതൊക്കെ എന്നിട്ട് ആര നോക്ക ഇമ്മീ ഇപ്പി ഓലെ
ആഹ് ഉമ്മ ഇമ്മ നാത്തുന് ഓലൊക്കെ നോക്കും ഞാൻ പിന്നെ അങ്ങനത്തെ ഇതിലൊന്നും നോ നോൽക്കാൻല്ല നമ്മ കുട്ടികളും ആഹ് അതെ അങ്ങനത്തതിലൊക്കെ
ആഹ് ആഹ് ആഹ് നല്ലതാണ് എല്ലാർക്കും ഇതുണ്ടായാലൊക്കെ
ആടില്ലന്ന് പാലൊക്കെ കിട്ടീനിട്ടോ
ആഹ് ആട് ഒന്നേ ഉള്ളൂ
ഒരു ഒരു തള്ളയും അയ്ന് രണ്ട് മൂന്ന് കുട്ടികളൊക്കെ ആയിട്ട്
ഏഹ് അഹ് ശെരി അതുകോണ്ട് വളത്തിനൊന്നും ബുദ്ധിമുട്ട്
ഇല്ല അപ്പൊ അതൊക്കെ ഇട്ട് കൊടുക്കും അതുകൊണ്ട് കുഴപ്പല്ലാതെ അത്യാവശ്യം നല്ല രീതിയി ഒക്കെ ഉണ്ടാവുന്നുണ്ട് പിന്ന തറവാട്ട്ക്ക്‌ അവിടുത്തോലൊക്കെ വന്ന് കൊണ്ടോവലൊക്കെ ഉണ്ട് ഇന്റെ
ആഹ് ആഹ് നിങ്ങള് വേറെ വീടെടുത്ത് പോന്നതാ
അല്ലല്ല തറവാട്ടിലെന്നെയാണ്
ആഹ് അതാണ് എല്ലാരും ഇണ്ടാവൂലേ ഒന്നിച്ച് ആഹ് എന്നായിക്കോട്ടെ ശരിട്ടാ ഞാൻ പിന്നെ വിളിക്കണ്ടേ
ന്നാ ശരി
ആന്നാ ഓക്കെ
ഓക്കെ.